ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ പരിപാടി സുആണോ
ഓ ഇവിടെ സുഖാണ് ആവിടെയോ
ഇവിടെ സുഖാണല്ലോ എന്ത് പിന്നെ എന്താ പരിപാടി പിന്നെ
എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞ് വീട്ടുജോലികൾ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് അവിടെയാ
ആണല്ലേ ഇവിടതാ ഞാനൊരു കല്യാണത്തിന് പോവാനുള്ള ഒരു തിരക്കിലായിരുന്നു കല്യാണായ് കല്യാണ ഇണ്ടേ അപ്പം അങ്ങനെ ആ അടുത്ത അല്ല ഒരു ഫ്രണ്ട് ഫ്ര ആ ഫ്രണ്ടിന്റെ കല്യാണാണ് ആ അപ്പൊ അതിന് പോകണം മക്കളൊക്കെ ഫ്രീ ആയി മക്കളൊക്കെ പോയന്റെ ശ്വേ പോവാന്ന് വിചാരിച്ചിരിക്കയാണ് ആഹ് അപ്പൊ ഇന്ന് ഇന്നലെ ഇണ്ടായിരുന്നു ഏ
മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞോ
ആഹ് ഓക്കെ കഴിഞ്ഞോണ്ടിരികയാണ് അപ്പോളാ കോൾവന്നേ ഓ കല്യാണം ഇന്നലെ തലെന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പഴത്തെ കല്യാണമ്ന്ന് വരുമ്പോ ഒരു ദിവസം കൊണ്ടൊന്നല്ലല്ലോ ഒരാഴ്ച മൊത്തം കല്യാണ
ആഹ് അത് ശരിയാ ഒരു പല
അതെ മൈലാഞ്ചി കല്യാണം ഏ മഞ്ഞക്കല്യാ ണം പല കളറിലെ കല്യാണങ്ങളും പണ്ടത്തെ പോലെയൊന്നുല്ലല്ലോപ്പം അതെ ആഹ് ആചാരങ്ങളാണ് ഇതൊക്കെ നമ്മളിപ്പോ ഈയട് ട്ട് കാണുന്ന ഓരോ കാര്യങ്ങളോ
അതെ ആ പിന്നെ ഒരു മിട്ടായി കൊടുക്കലാണെങ്കിലോ അത്രയും വലിയ മുഠായി ട്രോളി എന്തൊക്കെ കൊണ്ടോവല്
അതെ അതെ അ ത് ഒരു ലിമിറ്റേഷനില്ലാതെ ഏഹ് അങ്ങനെ അതത് പണ്ട് ക്കെ പർഞ്ഞാലും രണ്ട് ദിവസത്തിലേറെ കല് കല്യാണ തലെന്ന് ഒക്കെ കല്യാണത്തിന്റന്നും അത്‌ ഒരു നല്ല ഇത് കാരണം നമ്മള് ഫാമിലി റിലേറ്റീവ്സ് ട്ട് ഫ്രണ്ട്സ് ഒക്കെ കൂട്ണൊര് ടൈം ആണത് കല്യാണം
അതെ അപ്പൊ തലേന്ന് രണ്ടു ദിവസം ഓക്കെ ഇത് ഇതൊരാഴ്ച മുന്നേ തൊടങ്ങും
തെ അതിനൊക്കെ ഡ്രസ്സുകള് വേറെ വേറെ കളർ ഡ്രെസ്സുകള് അതിക്ക് വേണ്ട വേറെ സാധനങ്ങള് എന്തൊക്കെ ല്ലേ അപ്പൊ ഒരുപാട് ഇതൊക്കെ അനാവശ്യ മായിട്ട് ത്തിലുള്ള ഓരോ അതാണന്നുയാണ് എന്റെ ഒരു അഭിപ്രായം ട്ടോ
ആ എന്റെ എന്റെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അതുതന്നെയാണ് ഇങ്ങനെയൊക്കെ ഇത്
ഇത് എഫക്ട് ചെയ്യും ഇങ്ങനെ ഓരോ കാര്യങ്ങളേ
അതെ
അതാണ് പിന്നെ എല്ലാവർക്കും ഒരേ സാമ്പത്തി മായിട്ട് എല്ലാവർ മുന്നിലോ ഉണ്ടാണുന്നില്ലല്ലോ എല്ലാരും
അതായത് ഇതൊരു നാട്ടുനടപ്പായി മാറും അപ്പം പിന്നെ ഇതേപോലെ പാവപ്പെട്ട ഉം ആ പാവപെട്ടനൊന്നും ഇതേപോലെ ആ ആഘോഷിക്കും അവർക്ക് ഇല്ല ഇല്ലാത്തത് കൊണ്ട് ഇതേപോലെ ഉണ്ടാക്കണം അത്രയും കഷ്ടപ്പെട്ട്
ഇനിയിപ്പം ഒരു ഇ പിന്നെ ഓഡിറ്റോറിയം അങ്ങനെയൊക്കെ ആയല്ലോ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ മാറി യ് പണ്ടൊക്കെ അല്ലെ കൈ നിറയെ മൈയിലാഞ്ചി തല്ലേ ദിവസവും ഏ നമ്മുടെ കസിൻസും എല്ലാരും ഇരുന്ന് ആ അതെ അതൊക്കെ നല്ല പോലെ ഇപ്പോ മിസ് ചെയ്യുന്നൊരു സംഗതികളാ അതൊക്കെ ഇപ്പൊ നമ്മള് പണ്ടത്തെ പെരുന്നാൾ അന്ന് പറഞ്ഞ പോലെ ഇല്ല തിരിയില്ല ഇല്ല പക്ഷെ അതൊക്കെ രസന്നാ പറയുന്നേ കാരണം എല്ലാരും കൂടിരട്ടെ ഇപ്പൊ അതില്ല കാരണം എല്ലാരും ഇപ്പൊ തലെ പിറ്റേന്നേക്കുള്ള ആവും അതായത് ഇപ്പൊ നമ്മളാണ്ട് പൈസ കൊടു ഏൽപ്പിച്ചാൽ അല്ലെ ഒക്കെ അവര് ചെയ ആ എല്ലാതും ഇപ്പ ഇപ്പ ഫുഡ്‌ ന്റെ കാര്യം പറഞ്ഞ പോലെ ഫുഡ് ഓർഡർ ചെയ്യ
ആ അത് അതന്നെ ഇപ്പ ആ ഇപ്പവിടെ ആരും ക്കും തലേന്നായാലും ആരും വെച്ചുണ്ടാക്കുന്നില്ല എല്ലാരും എന്തെയ്യാ ഓർഡർ ചെയ്യാ അങ്ങനെ ഒരു പിന്നെ
വെന്ന് വേരെ ഓഡിറ്റൊറിയാ ത്തിൽ പോണ അവസ്ഥ യും കണ്ടിട്ടുണ്ട് ഏ അല്ലെ തലേത്തെ ദിവസത്തെ ആ ഇഷ്ടം പോലെ ഉണ്ട് ഉ
എന്തല്ലേ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാല്
അന്നക്കെ നമ്മള് ഒരുപാട് മാറി ചിന്തിക്കണം ഇനി പണ്ടത്തെ ഇതിലോട്ട്ന്നെ വരണം ല്ലെ
ആ അപ്പഴെ ഒന്നുകൂടി ഭംഗി അപ്പഴേ നമ്മളായിട്ടുള്ള കൊറേ മറക്കാനും കാര്യങ്ങളും ഇത്പ്പൊ കൊറച്ച് പേര് കൂടാ കൊറച്ച് പരിപാടി സ്റ്റാറ്റസ് ഇട
അതേ അതായത് മെയിനായിട്ടിപ്പോ നമ്മളെ പോലത്തെ ഈ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതൊക്കെള്ളെ ഈ ഓൺലൈനായിട്ടാണല്ലപ്പൊ മക്ക ഇപ്പൊ ആകെ കൊറേ നമ്മളൊക്കിപ്പൊ കൊറേ അപ്ഡേഷൻ ആയി പോയി ആൾക്കാര് ഇതിപ്പോ ഏത ൾക്കാർക്കിപ്പൊ ഇൻസ്റ്റഗ്രാമ് ഫേസ് ബുക്ക്ന്ന്ല്ലാത്തരില്ലല്ലോ വാട്സ്ആപ്പ് ആ അപ്പ അവർക്ക് മെയിനായിട്ട് ഒന്നൂല്ല ഒരുക്ക് ഫോട്ടോ സ്റ്റാറ്റസ് ഇടണം സ്റ്റോറി ഇടണം അതായിരി ക്കും അല്ലാതെ കൊറേ കുടുംബ ക്കാരെ കാണണന്നോ
അത് അതൊന്നുല്ല അല്ല പണ്ടൊക്കെ നമ്മ്ക്ക് പണ്ടൊക്കെ ആ ഒരു നമുക്ക് ഓരോ ആൽബ ക്കീട്ടല്ലേക്കി
ആഹ് ഹാ അതെ അതൊക്കെ ഇപ്പോളും ഇണ്ടാവും നമ്മളൊ
ആ അതൊക്കെപ്പ കയ്യിലിണ്ടാവും
ആ കയ്യില്
അ അത് എല്ലാര്ക്കും എല്ലാര്ക്കും നോക്കാം പക്ഷെ ഈ വല്യമ്മമാരക്ക വീട്ടില്ത്തെ വെല്യമ്മാര് ഓര്ക്കൊക്കഅത് നോക്കാം പക്ഷെ ഇപ്പന്താന്നാല് ഓരൊക്കെ ഫോട്ടോയിൽ നിന്ന്ണ്ടാവും നമ്മക്ക് കാൺച്ചൊട് കള്ള നേരു ഇണ്ടാവലോ ഉള്ളില്
ഒറ്റയ്ക്ക് അയിന് നമ്മളെ ഒരു സഹായം വേണം ഓര്ക്ക് മറ്റേ ഒരു ആൽബോ അല്ലെ ഫോട്ടോ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഓര്ക്ക് എട് നോക്കാ ങ്ങള് പറഞ്ഞ ശരിയാ
അങ്ങനെക്കെ ആക്കില് കൊറേ സുഖാണ്
ആ പറയാണ്ടോ പിന്നെ
ഇത്രീം ഏയ് ഇപ്പ ഈ വല്ല്യ പരിപാടൊക്കെ നടക്കുന്നട്ട് നമ്മൾ കൊറച്ച്പേര്
അതെ അത് നമ്മള് എന്താറിയോ ഹെൽത്ത് വൈസ് നമ്മൾ ഒരുപാട് ക്ഷീണം വരാണ് ഈ കല്യാണം ഇങ്ങനെ ഇങ്ങനെ ആയോണ്ടേ ഓരോ ദിവസവും ഇപ്പ സ്ത്രീകൾക്ക് എന്നൊക്കെ പറയുമ്പോ കല്യാണം ന്നൊക്കെ പറയുമ്പോ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒക്കെ നമ്മുക്ക് കല്യാണം എന്ന് പറയുമ്പളെ നമ്മള് വീട്ടാര് ക്ക് ഓരോ ദിവസ്തത് ഇപ്പോ ഒരു ദിവസം രണ്ട് ദിവസക്കണ ഓക്കെ ഈ നാല് ദിവസാകുമ്പോ വീട്ട്കാർക്ക്ള്ള റെസ്പോൺസിബിലിറ്റി ഒരുപാട് കൂടുതലാ ഏഹ് അപ്പൊ അത്രേ ദിവസം അവര് ഒരു ഒരു ക്കണം ഏഹ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിപ്പോ ഇങ്ങള് പറഞ്ഞ പോലെ ഇതൊരു ആചാരായി ആ അതന്നെ ആഹ് നമ്മളെന്നെ ക്ഷീണി
നിങ്ങൾ അതൊക്കെ പോവുല്ല
ആഹ് അതെ അതെ അതെന്നെ ആ ദൂർത്ത് അടിച്ച് പോയാ പോവാണേ ക്യാഷ് ഐതിൻ
ഇൻ വെരും ചെയ്യും അത് കണ്ടിട്ട് ഇ പാവപ്പെട്ട കുട്ടികൾക്കും ഇതേ പോലെയൊക്കെ വാണ എന്ന്
ആഹ് അതെ അതെ ക അത് കാണുമ്പോ സ്വാഭാവികയിട്ട് ആർക്കും ആഗ്രഹം ഇണ്ടാവും ഏ എനിക്ക് ഇന്റെ മാരേജ് അങ്ങനെ ആവണല്ലോ ആഹ് അതെ പിന്നെ കൊറച്ച് മുന്നേ കുറച്ച് ച്ച് മുന്നേ നിങ്ങൾ ഓർമ്മ ഓർക്കുന്നുണ്ടോ സ്ത്രീധനൊക്കെ ഒരുപാ ട് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്നൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കലെന്ന് സംബന്ധിച്ച് പറയുകയാണെങ്കില് ആ അതൊക്കെ വന്നിട്ടുണ്ട്.
പെണ്ണില്ല.
ആഹ് അതത്രേയള്ളൂ ആ അതൊക്കെരു നല്ല മാറ്റാണെന്ന് പറയാം കാരണം
ആ അതൊക്കെ നല്ലതാണ് ആ പെൺകുട്ടികൾ തോന്നലുള്ളണ്ട്, ഫുഡോ ഇന്നപ്പോ ഇന്നിപ്പോ എന്താ ഓ ചോറണ്ട്, പിന്നെ ഉണക്കലാണ് ഇന്ന് പിന്നെ
ക്കൽ ആ ഓക്കെ ഓക്കേ. നല്ല മഴയാണല്ലോ അല്ലെ?
നല്ല മഴയല്ലേ
ആഹ് ന ല്ല മഴയാണ്. എ പിന്നെ നല്ല തണു പ്പ്ണ്ടാവുല്ലേ
നല്ല തണുപ്പത്ത് ചെൽപ്പം രാവിലൊന്നും എണീക്കാൻ തോന്നന്നെല്ല
ആഹ അതെ ആ മഴക്കാ അതെ മഴക്കാലാകുമ്പോ മക്കൾക്ക് സ്കൂൾക്ക് പോണം അതാണല്ലേ റിസ്ക് ക് രാവിലന്നെ ആവുമ്പം
വണ്ടി വരുന്നോണ്ട് കൊർച്ച് കൊഴപ്പല്ല ക്ഷെ നചേ വണ്ടിന്റെ അട്ത്ത് വരെ എത്തുമ്പോ കെന്നും കൊ കൊർച്ചൊക്കെ നനയും എത്ര കരുതിയാലും വേണ്ടില്ല ജസ്റ്റ് ഒന്ന് നൻഞ്ഞഴിഞ്ഞാൽ ഇക്കാനൊക്കെരു ബുദ്ധിമുട്ട ട്ടലയ്ക്കാരം പിന്നെ കുട്ട്യേളെകാര്യം പർ ണ്ടാവും
ആ അതെ ക്ഷെ നല്ല മഴകുമ്പളേ മക്കള് അങ്ങനെ വീട്ട്ന്ന് പോവുമ്പ തന്നെ നമുക്കൊരു എന്താ പറയാ ഭയങ്കരൊരു സങ്കടാണ് മഴ കൂടുതലായിട്ട് പെയ്യുമ്പല്ലേ നമ്മളട്ത്തില്ലല്ലോ എന്താണ് അവരെ അവസ്ഥ
അതെ ഇടി ഇടി മിന്നലൊക്കെ വിട്ടുമ്പോ അയിനേംകാ ട്ടിലാണ് ഞാൻ എടക്ക് മിസ് ഇനി വിളിച്ച് നോക്കലാണ് എങ്ങ രണ്ട് നോക്ക് ഒന്ന് ചോയിച്ചതാണ്ടേ.
ഉം മഴ കൂടാനും ചാൻസ് ഇണ്ട് ഇന്ന് ല്ലേ പിന്നെ പണ്ടൊക്കെ മഴയാന്ന് പറയുമ്പോ നമ്മളൊക്കെ സ്കൂളന്ന് ആണ് ഇസ്കൂളിൽ പോണ ടൈമില നമ്മൾ മഴയൊക്കെ ആയാലും ഇങ്ങനെ ഈ കാ റ്റ് അതുപോലെ ഈ പ്രളയം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ നമ്മളൊക്കെ പഠിക്ക പഠിക്കാൻ പോണ ടൈമില് ഇപ്പൊ മഴ പെയ്യുന്നതും നമുക്ക് പേടിയ ഉം വെള്ളം വീട്ടിലേക്ക് കയറുന്ന അവസ്ഥയും ആഹ് ആഹ് അതാണ് നല്ല ഇത് വരൂ നാശനഷ് ഉണ്ടാവും
ഉം അത് ഈ തോട് ഈ തോ പാടത്തിന്റെയും അതുപോലെ തോട്ടിന്റെ ഒക്കെ അടുത്ത് അധികം പേ
താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ആഹ് അതെ ഓവ ഭൂമിയിലേക്ക് വെള്ളം വന്നാല് അത് പിന്നെ അത് ഭൂമിക്കന്നെ താങ്ങാനാവുമ്പോ ആ അതെ ആവൂല പ്പത് അ ഭയങ്കരതായി മാരും അങ്ങനൊക്കെ ഒരു പക്ഷെ അതാ ഞാ പറയ്ണെ ഹത് ഹാദ്യയൊക്കെ നമ്മള് സ്കൂളിൽ പോണ ടൈമിലൊക്കെണെങ്കിൽ മഴ പെയതാലും നമുക്ക് സന്തോഷാണ് കാരണം കൊറേ നമ്മള് ഹ് പിന്നെ ഈ വൈല് വന്ന് പിന്നെ പെട്ടാന്ന് മഴ വരാണല്ലോ സ്കൂള് തുറക്കണാ ടൈമില് അപ്പൊ നമ്മള് വെള്ളത്തിലൊക്കെ കളിച്ചാ ആ പോണ ടൈം ഇപ്പോ മക്കള് സ്കൂളിലേക്ക് പോയാല് വരുന്ന വരെ നമുക്ക് ടെൻഷനാ കാരണം ഉം മയ കൂടുതലായി പെയ്യുമ്പോഴേ
മ് ആ ആയ് ഇനിയിപ്പോ ഒരു ദിവസായിക്കോട്ടെ നല്ലോണം പെയ്താ മതി അപ്പോക്കിനും വെള്ളം കേറും വണ്ടി ബ്ലോക്ക് ആവും
ആ ഈ പുഴയിന്റ് സൈഡിലുള്ളോർ ക്കൊക്കെ പിന്നെ എന്ന് പറഞ്ഞാല് ക്കാവുമ്പോ അവര് മാറി ഉം
താമസിക്കുണ്ട് അടുത്തുള്ള ഉം അടുത്തുള്ള എന്തെങ്കിലും റൂമിലോ അല്ലെങ്കിൽ മാര് റസ അങ്ങത്തെ സ്ഥാപനങ്ങളിൽ ക്കൊ ക്കെ മാറ്റി മാറി താമസിക്കാറുണ്ട് ഏതായാലും അങ്ങനത്ത അവസ്ഥന്നും വരാതിരിക്ക തലേ
ആ അത അത്രേള്ളൂ മ്മക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാ ആ ആ മഴ വേണം. അതെ ആ അതെ അതെതെ അതെ അതെ അതെ അതെ അതെ
ട്ടൊന്നും പെയ്യാതെ
ആ അതെ പിന്നെ ഇപ്പോ നമുക്ക് പിന്നെന്താ ഒക്ക സുഖം. അങ്ങനെ
എ എന്നാ ശരിന്നാട്ടോ. പിന്നെ വിളിക്കാം.
ശരിന്നാ